ബോസേ കേൾക്കുണ്ടോ?
ആ കേൾക്കുണ്ട്.
എന്താ പരുപാടി?
കിടക്കാൻ നിക്കുന്നു.
കിടക്കേ ഇത്ര പെട്ടന്നോ?
ഞാന്പന്ത്രണ്ടരന്റെ സ്പെയിന്റെ കളി നോക്കട്ടെ. അതുവരെ വല്ല പാടവോ അ കണ്ടു ഇരിക്കണമെന്നുള്ള ഇതിലാ
ഉം ഉം
നീ പടം ഒന്നു കാണുന്നില്ലേ?
ഇപ്പോ കുറച്ചായിട്ട് കാണുണ്ട് കാണല് കുറച്ചായി.
ആ എന്താ അങ്ങനെ ഒരു വർത്താനം? പണ്ട് കണ്ടില്ല ഇപ്പൊ കാണാൻ തുടങ്ങി
ഏ ഫോണൊക്കെ ഈ അടുത്ത് വാങ്ങണള്ളൂ
ഹലോ
അല്ല എന്നിട്ട് എന്താണ് മൊത്തത്തിൽ പടങ്ങളെ കുറിച്ചൊരു അഭിപ്രായം
എന്ത കണ്ടമാനം പടം വരുന്നുണ്ടെന്ന് കൊഴപ്പില്ല ഇൻട്രെസ്റ്റി അടിപൊളി
എല്ലാ പടങ്ങളും കാണലുണ്ടോ
അതൊന്നും ഒന്നും കാണൂല
പിന്നെ എന്ത് എന്താസ്പദമാക്കിയിട്ടാണ് പടങ്ങള് തിരഞ്ഞെടുക്കൽ
ഉം
ഉം പടങ്ങളും നല്ല റെസ്പോൺസുള്ള പടങ്ങള് നല്ല റെസ്പോൺസുള്ളതും
ആഹ് ആളുകളുടെ അഭിപ്രായം അനുസരിച്ചാണോ കഥ അല്ലെങ്കി ഈ ഭാഷ അല്ലെങ്കി ഈ കഥാ നിരൂപത്തിലെഴുതുന്നത് ഉം ഇമ്മാതിരി ഒന്നും അമാതിരുന്നാ റെസ്പോൺസ് എന്ന് പറയുമ്പോ ആളുകളുടെ പ്രതികരണോ
ആഹ് പിന്ന മലയാളം മലയാളം അത്രയും വലിയ ഹൈപ്പഡ് മൂവിയ ഒക്കെ ആണെങ്കി കാണും
ഇങ്ങനെ സിനിമാ കൊട്ടകേലൊക്കെ പോയി കാണല്ലോ തിയേറ്ററിൽ പോയി കാണാറുണ്ടോന്ന്
ആഹ് തിയേറ്ററിൽ പോയ്‌ കാണാറുണ്ട്
ഏതാ ലാസ്റ്റ് കണ്ട പടം ഏതൊക്കെയാ കണ്ടെ
ഹലോ
ആ കേൾക്കണ്ട് ഓബ്സേഷൻ
മലയാളം മാത്രം കാണണ പിള്ളേരുണ്ട്
ഇത് ഫ്രീ ടിക്കറ്റുണ്ട്
ഫ്രീ ടിക്കറ്റോ അതെങ്ങനെ
കാനറാ ബാങ്കിന്റെ ഒരു കാർഡ് ഉണ്ട് ആ കാർഡിന് നമ്മള് ബുക്ക് മൈസൂര് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാസത്തിലൊരു പ്രാവശ്യ ഇരുന്നൂറ്റി അയ്മ്പത്റുപ്യ കമ്മിയാവും
എന്ത്‌ കാർഡ്
അതാ ഏ റ്റി യം കാർഡ്
ആഹ്
കനറ ബാങ്കിന്റെ എന്റെ ബു മൈസൂർ ആ അതില് ബുക്ക് മൈഷോല് നമ്മള് ഇതാക്കുമ്പോ അവിടെ കാർഡ് വഴി ഇതാക്കിയാല് ഇന്ന് ഏഴു രൂപ നിനക്ക് കുറവ് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും ആഹ്
അതൊക്കെ പുതിയ ഒരു അറിവാണല്ലോ?
എല്ലാരും എന്റെ ആകപ്പാടെ ഒരു കാർടുണ്ട് അതില് ചിത്രം കാർഡിന് നമ്മുടെ പേരൊന്നും അയച്ച് സാധാ നമ്മള് കാണണ കാർഡൊന്നുമല്ല
ഏഹ്
ഉം
എന്നിട്ട് ഓക്സിജൻ കണ്ടായിരുന്നോ നല്ല അഭിപ്രായണല്ലോ മറ്റേ എന്തോ മാക്സിമം അത്രെ ഒമ്പത് കോടിയിലർക്കി മുവായിരത്തി എയ്നൂറ് എത്രോ കളക്ഷൻ കിട്ടി
കുഴപ്പില്ല. പേടിപ്പിക്കാറുള്ള ഞമ്മള് പേടിപികൂ ന്താലും. പേടിപ്പിക്ക്ണ്ട്.
ഏഹ് ഇജ് അരീതിയിലുള്ള പടങ്ങൾ കാണലുണ്ടോ?
അഹ്.
ഹമ് അങ്ങനെ കാണാൻ പോയിന്നെ ഉള്ളു പക്ഷെ എന്താ ഒന്നും മനസ്സിലായിട്ടൊന്നുല്ല.
മനസ്സിലായില്ലേ? അത് ന്താ
ഇംഗ്ലീഷ് ആയതുകൊണ്ടോ? അതോ ഏഹ ഓലെ എന്ത്? ഓല് ഉദ്ദേശിച്ച ആശയം മനസിലവാത്തോണ്ട് എന്താണ്?
അതായത് അങനെ എല്ല റ്റേ ആ
ഒരു പെണ്ണിന് ഉഹ് അതിലൊരു സാധനുണ്ട് ആ സാധനം പൊട്ടിച്ചുമ്പോ നമ്മുടെ മനസിൽ എന്താണോ കരുതിയത് അത് ഒളുക്ക് സംഭവിക്കും അപ്പൊ തിഓളെ ഓളൊപ്പം ജീവിക്ക എന്ന കരം കരുതിയ പിന്നെങ്ങനെ ഓൾക്ക് പിരാന്ത് അങ്ങനെന്തൊരു സാധനണ്ടര്. പിന്നെ അത് പൊട്ടൂല്ല സാനം അങ്ങനെയൊക്കെ ഒരു കഥ.
ആ അതാനെ മറ്റേ ഞാൻ അയിന്റെ കുറെ ആൾക്കാരെ അയിന്റെ കുറിച് പ്രതികരണങ്ങൾ കണ്ടിരുന്നു. എന്തോ അ ശരിക്കും വില്ലൻ അനക്ക് ആരാ വില്ലനായിട്ട് തോന്നിയല്?
ഉം. എന്താ പിന്നെ കൂട്ടരാനോ?
കൂട്ടാരനോ ആ ബോയ് ഓളെ ബോയ് ഫ്രണ്ട് ആണ് ശരിക്കും വില്ലൻ.
ആ ആഹ് മനസിലായി.
ഏഹ് മനസ്സിലായോ? ഓനല്ലേ കരാണോ ഓൻ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഏഹ് ആഗ്രഹിക്കണ്ട ഒരു പരിധി വിട്ട് ആഗ്രഹിച്ചു.
ഉം ഉം
വന്ന് ഓൻ ഓന്റെ ആഗഹം കൊണ്ടല്ലോ ഓള് അങ്ങന അയ്
അഹ് അഹ്
എന്തിനോ ഒരോ പരിധിയുണ്ട്. ആ ഒരു പോയിന്റ്.
ആദ്യ സാധനം എന്താന്ന് മനസ്സിലായിരുന്നില്ലേ പിന്നെ പുറത്തറങ്ങീട്ട് ചാറ്റ് ജി പി ടി അടിച്ചിട് എന്തോ സാന എന്ന്.
ഏ ആ അതൊക്കെ ചെയ്ലണ്ടോ? ചാറ്റ് ജി പി ടി യൊക്കെ യൂസ് ചെയ്ത്.
അങ്ങനെയല്ല? സാധനം എന്താണ്ന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെ പൊട്ടിക്കണ കാണുന്നുണ്ട്. പിന്നെ ഭാഷ മനസ്സിലാവൂല്ല. പൊട്ടിക്കുമ്പോ ഇങ്ങനെ ആവണ്ട് അപ്പ സാധനം എന്താന്ന് അറിയാൻ വേണ്ടീട്ട്
അപ്ജു ഒറ്റയ്ക്ക് പോയ കാൺല്.
അങ്ങനെല വേറെരുത്തനു ഉണ്ടാവും. ഒനികും മനസ്സിലായില്ല. അപ്പൊ
ഹ രണ്ടും മണ്ടന്മാർ ഒറ്റക് നീയും മണ്ടൻ ഞാനും മണ്ടൻ.
നമ്മൾ ഈ ഇംഗ്ലീഷ് പടം വല്ലാതെ കാണാതോണ്ട്
ആഹ് പിന്നെ ഞാമ്പിന്നെ കൊറെ കാണല്ണ്ട് ഇംഗ്ലീഷ് ഉഷാറൊന്നല്ലെങ്കിലും കുറേ പടങ്ങളും
കുറെ കണ്ടാ അതന്നെ നമക്ക് മനസ്സിലാവും. ഇത് എന്താ എക്സ്പ്രഷനക്ക കണ്ടാത്തന്നെ മനസ്സിലാവു ഇത് ഞാ... ഇംഗ്ലി തീരേ കാണരില്ല. പിന്നെ അതാ ഫ്രീ ടിക്കറ്റ് ഉണ്ടായണ്ട് മാത്രം പോയതാ. സമയം പോകാൻ വണ്ടിയിട്ട്.
രണ്ട് ചിര
ഉം
വേറെ പ്പൊ ഈയടുത്ത ഏതേലും നല്ല പടങ്ങൾ വരുണ്ടല്ലോ കൊറെ ഏതാ സ്പൈഡർമാനും ങ്ങനെക്കായ്ട്ട്.
ഉം
ടിക്കറ്റൊക്കെ ട്ക്ണ്ടോ പോവ്ണ്ടോ
ഓണം അ ജൂലൈ ജൂലൈ ഒമ്പതാന്തി പൃഥ്വിരാജ്ന്റെ ന്തോര് നോബടിയ എന്തോ എറങ്ങ്ണ്ട് പ്പയിന് പോണംന്ന് പറയിണ്ട് അപ്പോങ്ങെനെ ങ്ങള് പോകും
നല്ല ഹൈപ്പ്ണ്ടോ എന്ത് എന്തായിന്റെ പാട്
കൊയപ്പില്ലാത പടാണെന്ന പറയുന്നെ അറീലാ
എം പിന്നേം ഏഹ് വേറെതോരു പടണ്ടല്ലോന്റെ എന്തോ കലീ താൻന്തോ പർഞ്ഞാണ്ട്
അലിപായി സീനാവുന്ന്ണ്ട് പടം നല്ല ഹൈപ്പ്ണ്ട് ഓണത്തിൻ
ഒന്നൂടിയൊരു തല്ലും പിടീയൊക്കെള്ളൊരു പഴ്യാ പടാന്ന് തോന്ന്ണ്ടല്ലെ
വില്ലനായിട്ട് അഭിനയിക്ന പടാണ്
മ്മ് മ്മ് പിന്നെ ഓണം ഓണം ഏത് സമയത്താ വരാ ഓണത്തിന് കൊറെ പടങ്ങള് എറങ്ങ്ണ്ടല്ലോ
ഖലീഫ അയാംഗെയിം ബത്തിലേഹം യൂണിറ്റ് നിവിൻ പൊളീം മമിതാ ബൈജു ആഹ് ആഹ്
പിന്നെ ഡിക്യു ദുൽക്കറ്ന്റൊരു പടം വര്ണ്ടല്ലോ
ആഹ് അയാം ദ ഗെയിം
ടോക്സിക് വര്ണ്ട് ഇപ്പടുത്തായിട്ട് യാഷിന്റെ
അസീവൊക്കെ എന്നൊടങ്ങീയതാ ഒരു യോഗല്ല്യാത്തൊരുപടം എഹ് എടക്കൊര് ടീസർ പ്രഖ്യാപിക്കും പിൻ പിന്നാതില്ലാന്ന് പറയും പിന്നെ അവിടെ ഡേറ്റ് മാറ്റുന്ന് ഇവിടെ മാറ്റുന്ന്
ഉം
ശകുനം പുടിച്ചൊരു പടം ഇനി എറങ്ങിയാ എന്താ പാട് ന്നിട്ട് എന്താണ് മൊത്തത്ത്ല് ങ്ങനെ തിയേറ്ററിലൊക്കെ പോയി പടം കാണ്ണേന്റൊരു അയ്പ്രായം
ദൊന്നുല്ല തീയേറ്ററി പോവ്വാ കാണ്യാ പോര്യാ
അല്ല ന്നാലുടോ ഫോണില് കാൺണേംകാട്ടിം
ആഹ് അപ്പോ അവ്ട്ത്തെ എന്താ സോണ്ട് സിസ്റ്റോം കോളിറ്റിം കാര്യങ്ങള് സാനം കിട്ടുലല്ലോ
തീയേറ്റർല് കണ്ട പണ്ഡം പിന്നെ ഫോൺല് കാൺല്ണ്ടോ
നമ്മളെന്തേലും ചെലപ്പോ മിസ്സായിട്ടുണ്ടെങ്കില് അതില് മനസ്സിലാവാത്തത്ണ്ടെങ്കിങ്ങക്ക് അങ്ങനൊക്കെയാണ്
ഞാനൊകെയ് ആടെക്കെ രണ്ടോട്ടം പോയി കണ്ടിന്
ആട് ത്രീയൊ
ആഹ്
അഹ് അതല്ല ഫസ്റ്റ് ക്കിഷ്ടപ്പെട്ടുട്ടോ ഫസ്റ്റ്പടം രണ്ടാമത്തത് പിന്നെ ഞാന് ഒരു ഗതീല്ലാത്തോണ്ട് പോയി കണ്ടയാനി ഏഹ് ഞാൻ ആദ്യം വേറെ പോയ് കണ്ടീന്ന് പിന്നെ ഞങ്ങള് ഒരു നാലാൾക്കാര് ഒരു തൃശ്ശൂര് പോകണ്ടേ അയിന് വേണ്ടിട്ട് ഇ ട്രെയിൻല് ഏഹ് ലേറ്റ് ആയി ഞങ്ങക്ക് വിചാരിച്ച ട്രെയിൻ കിട്ടീല്ല ഒരു മൂന്ന് മണിക്കറേറ്റെ എ ആ സമയം അടുത്ത തിയേറ്ററോക്കിയപ്പോ ഷോണ്ട് അയില് പോയി. ഞാൻ മാത്രം ഞ്ഞ് വേറെ വർക്കീഞിട്ട് ഏ
അപ്പും അയപ്പും ആ കോടിം പെട്ടെന്ന് കളക്ഷനൊക്കെ കിട്ട്ണണ്ടപ്പോ വലിയൊരു സംഭവാണ്ന്ന്
അനക്ക് പറ്റീല ഇക്കിഷ്ട പെട്ടല്ലോ ഇക്കല്ല ഇഷ്ടപ്പെട്ടു ഏ എടക്കൊരു ലഗുണ്ടെങ്കിലും നല്ല നല്ല നല്ല രീതിയില് ഏ കോമഡിന്നൊക്കെ വർക്കായിക്ക്ണല്ലോ.
ആ ടൈം ട്രാവലിംഗൊന്നും തീരെ പറ്റീല മറ്റേത് വല്ല്യ കൊഴപ്പല്ല. ടൈം ട്രാവലിങ്ങ്ണ്ടല്ലോ അയില്
ടൈ ആഹ് ടൈം ട്രാവല് ഇക്കൊരു ഓക്കേയമട്ടാണ് കാരണം
ഞാനും വേറെ രണ്ട്മൂന്നാൾക്കാരൊക്കെ ണ്ടിട്ട് ആർക്കും പറ്റിയില്ല അത് എല്ലാർക്കും വാണ്ടീന്നിലാന്നായ്
ഉം അറീല്ല ഇപ്പൊ ആ ജോണറൊക്കെ ആദ്യായീറ്റ് കാണണോണ്ടെയ്കാരം.
അല്ല ആ രീതിയിലുള്ള പടങ്ങള് ടൈം ട്രാവല് അങ്ങനത്തെ സാനൊക്കെ ഉള്ള പടങ്ങൾ ആദ്യായിട്ട് കാണ് ണോണ്ടാവും
ഇക്കെന്തോ നല്ലഷ്ടപ്പെട്ടു.
ഉം
ഒരു ഷോർട്ട്സ് ഒരു ഷോർട്ട് ഫിലിമ് ആക്കിക ആക്കള്ളകഥന്നല്ല മൂപ്പരിപ്പോ മൂന്ന് പടങ്ങളിലേക്ക്ത്ര വിജയകരായിട്ട് എത്തിച്ച് അലോട്ട്മെൻ്റ് വൈറ്റെയാണ്.
ദൃശ്യം കണ്ടില്ല.
ദൃശ്യം മോശം അയ്പ്രായം കണ്ടപ്പോ പിന്നെ ഒര് സീര്യല് മട്ടാണന്നൊക്കെ പർഞ്ഞു വെറ്തെ വൽച്ച് നീട്ടിണ്ടാക്യയ ഒരു വടന്മാരി.
കണ്ടിട്ട് ഒരു
ഓക്കെന്നാ കാണാം.
ഉം ഉം.
ശെരി.